ഹലോ ഹലോ ഹലോ
ആഹ് ഇപ്പൊ കേക്ക്ണ്ടാ
കേക്കാൻ പറ്റിയില്ലേ മോളെ
ആഹ് ആ ഇപ്പോ കേൾക്കണ്ട് അഹ് നേരത്തെങ്ങനെ ജോയിനിങ് കണിക്കരുന്നു
ആഹ് ആഹ് ആഹ് ആഹ് റേഞ്ചിന്റെ പ്രശ്നം കാണും ഇപ്പൊ മഴയല്ലേ എല്ലാടോ അതായിരിക്കും
ആഹു പിന്നെ നാളെത് കഴിയുംന്ന് പറഞ്ഞീലെ ഏ ആ ഫുഡ് കഴിച്ചി
ആഹ് ആഹ് ആഹ് ആഹ് എന്ത് വെച്ച് മീൻകറിയൊക്കെ ഉണ്ടായിരുന്നോ
അല്ലാ ഞാൻ മീൻ കൂട്ടുല്ല
അടിപൊളി
ഇക്ക് മീനിഷ ഷ്ടല്ല അപ്പൊ ഇവടെ വെച്ച് കഴിഞ്ഞഴിഞ്ഞാൽ കറി അങ്ങനെ പോകില്ല അപ്പൊ ആ ഉമ്മ മീൻകറി വെക്കും ഉണ്ണിക്കും മാക്കും വെക്കും
ഓഹോ
ആഹ് പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടില്ല
അങ്ങനെ മോള് പച്ചക്കറിയാണൊ വെജിറ്റേറിയൻ ആണോ
ഞ ഞാൻ ഫുള്ള് പച്ചക്കറി ചിക്കനും ബീഫ് ഒക്കെ കഴിക്കും ഇത് കഴിക്കൂല മീൻ കഴിക്കൂല ആഹ് ആദ്യം മറ്റേ മാന്തളൊക്കെ കഴിച്ചിനി പക്ഷെ ഇപ്പ അതൊന്നും ഇൻക്ക് ഇഷ്ടവണില്ല
അഹ ഹാ അതായ ഇന്ന് എന്ത് കറി വെച്ച്
ഇന്ന് സമ്പാറ
ആഹ് ആഹ് ആഹ്
സാമ്പാറും ചോറും പിന്നെ ഞാന് കോഴിമുട്ട പൊരിച്ചത് പിന്നെ അതേപോലെ വഴുതനങ്ങ പൊരിച്ചത് വെണ്ടക്കൊക്കെ പൊരിക്കൊല്ലോ അങ്ങനൊക്കെ പൊരിച്ചിട്ട് തി
എനിക്ക് രണ്ടു ദൊവസൊക്കെ മീൻകൂട്ടാതെ പോകാൻ പറ്റും മൂന്നാമത്തെ ദൊവസാവുമ്പത്തേക്കെനിക്ക് പറ്റില്ല ഭയങ്കര പാടാ എനിക്ക്
ആദ്യം മ്മാടേന്നൊക്കെ നല്ല ചീത്തേക്കും ന്നട്ട് ന്നട്ടാണ് മീന് തീ റ്റിച്ചിരുന്നെ പിന്നെ ഇപ്പ തീരെ തിന്നാൻ പറ്റൺല്ല ചാളൊക്കെ തിന്നാ ശർദിക്കാംവരും
പക്ഷേ മോളെ ചാളിം ചാളയിലും അയ്ല അങ്ങനെള്ള മീന്നകത്തൊക്കെ ന ല്ല കാൽസ്യം അയണൊക്കെ ഇതൊക്കെ അടങ്ങ്ന്നേ അല്ലേ
ആഹ് എനിക്ക് തീരെവി റ്റാമിൻ ആ ഇക്ക് വിറ്റാമിന്റെ കൊറവൊക്കെണ്ട് അപ്പന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പർഞ്ഞ് അഹ് വേറെ രീതിയില് പൊരിച്ചിട്ട് മസാല മാറ്റി പൊര്ച്ചോട്ത്തോക്ക്യോക്ക് പക്ഷെ ഇക്ക് മസാല മാറ്റിയിട്ടൊന്നും പൊരിച്ചിട്ട് ഇഷ്ടാവിണില്ല
ആഹ് അന്നേരം അതിനെന്തെങ്കിലും ടാബ്ലറ്റ് എടുക്കണം ഇ ഇത് ഇത ഇതിൽ കൂടെ ചെല്ലുന്ന ഒന്നും കിട്ടുന്നില്ലല്ലോപ്പൊ
ട്ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര മസില് പിടിക്ക്യാ തലകറങ്ങ അങ്ങൻത്തൊക്കെ പ്രശ്നണ്ടേര്ന്നു ഇന്നട്ടപ്പ അപ്പ ടോക്‌ട്രറ കാണിച്ചപ്പം ഓര് വൈറ്റമിന്റെ ഗുളികൊക്കെ തന്ന്
ഉം ഈ മീൻ ഗുളിക അങ്ങനെണ്ടല്ലോ മീൻ ഗുളിക
ആഹ് ഞാ ആദ്യം കഴിച്ചീര്ന്നത്.
ഉം ഉം ഊം.
ഇപ്പങ്ങനെ കൊഴ്പ്പൊന്നുല്ലാ
ആഹ് ആഹ് അഹ് അങ്ങനന്നെ പോട്ടെ.
ആഹ്.
എടക്കൊക്കെ എന്നാലും ഒന്ന് ചെക്ക്യ്യണം പോയി എന്നെയ്ന്നിട്ട്. വ വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ എടുക്കേ അങ്ങനൊക്കെ എന്തെങ്കിലും ചെ രത്തിനാവശ്യമായ വിറ്റാമിൻസ് വേണ്ടെ.
ട്ടെൻത്തില് പഠിക്കുമ്പോ അങ്ങനെണ്ടെയ്ര്ന്ന് തീരെ പറ്റാണ്ടാവ്ആ. എടക്കെടക്ക് സ്കൂളീന്നൊക്കെ എന്നും വിളിച്ചൊണ്ട്ര്ന്ന പണീര്ന്നു ഉമ്മാക്ക്
ഉം ഉം ഉം ഊം
പിന്നാണ്ട് പിന്നെ ശെര്യായി.
ആഹ്. ചേച്ചിക്ക് അങ്ങന അത് ഈ വൈറ്റമിൻ ഡിയിടെ കൊറവ് കൊണ്ടായിരുന്നു അങ്ങനൊക്കെ സംഭവിച്ചത്. എന്ന് വെച്ചാ വീട്ടിനകത്തന്നെ ഇരിക്കുന്നൊണ്ട് വെയിലൊന്നും കൊള്ളുന്നില്ല. എല്ലാം അക്നീറ്റിനകത്ത്തന്നെ. ആഹ് അന്നേരം ഈ വൈറ്റമിന്റെ കൊറവു ഡി കൂടെ കൊറവാണുമ്പഴാണ് നമുക്കീ മുടി കൊഴിച്ചിലും ശരീരം വേദനയും തളർ ച്ചയും ക്ഷീണവും ഭയങ്കര വായിരിക്കും അതൊക്കെ.
ചേച്ചി എല്ലാം മീൻ കൂട്ടോ?
ചേച്ചീ എല്ലാ മീനും കൂട്ടില്ലാ ഏമ് ഈ സ്രാവ് കൂരി അങ്ങനെയൊക്കെയേ പറയുന്ന ഒരു മീൻ കൊറെ മീനുണ്ട്. അതൊന്നും കൂട്ടില്ലാ ആഹ് പിന്നെ ആഹ് അതൊക്കെ വല്യ മീന്കളാ ഈഹ് മാംസത്തിന് കട്ടിയുള്ള മീനൊക്കെയിണ്ടല്ലോ.
ആഹ് ആഹ്.
ആഹ് അതേ പോൽത്തെ ന്ന്‌ വെച്ചാ ചൂരമീൻ കേരാ അതൊക്കെ കൂട്ടും കേട്ടാ.
ആഹ്.
ഉവ്വേ, ഞാനീ ഈ ചക്ക പൊട്ടിക്കേര്ന്ന് അ പ്പോ ങ്ങനെ മെസ്സേജിന്റെ ശബ്ദംങ്ങനേ കേക്കിണ്ട് അകത്ത്ന്ന്.
ഹ ഹാ ജോലിയായിരുന്നോ ചക്കയുണ്ടോ അവടെ?
ആഹ് ചക്കവടെ നന്നായിട്ട്ണ്ട്, ആഹ് കയ്ഞ്ഞറാശങ്ങനെ ചോളന്നുംണ്ടാര്ന്നില്ല ഇപ്രാവശ്യം നല്ല ചോളേം നല്ല മധുരക്കണ്ട്. അപ്പൊ ഒരു ന്നാലെണ്ണം കൂടിം ആഹ് ന്നാലെണ്ണം കൂടി അങ്ങനെ നിന്നേര്ന്നു. അപ്പൊ അത് ലാഡ്റ് ഒക്കെ ഇട്ട്ട്ട് പൊട്ടിക്കേര്ന്ന് അപ്പൊ അങ്ങനെ ഫോണിൽന്ന് ശബ്‌ദം വര്ണ്ട്
ഹ ഹ ഹ
ഉം, ഇന്നലെ പിന്നെ അങ്ങനെ പർ ത്രം കഴുകാനൊ ഒക്കെ ന്ന്ന്നപ്പോ അങ്ങെനേ സമയം പോയി.
ആഹ് അത് കൊഴപ്പല്ല തന്നെയൊല്ലാ എനിക്ക് തലവേദനയും ആയിരുന്നു.
ആഹ് ആഹ്.
പിന്നങ്ങ് കേടന്നു.
ആഹ് ഉണ്ണിയാള് എന്ത്യേ?
ഉണ്ണിയാളെ രണ്ടു പെരേയും ചേച്ചി ആ ഹസ് ചേട്ടന്റെ വീട്ടിലാക്കി.
ആഹ് ആഹ്.
അല്ലെങ്കി ചേച്ചിടെ പണികളൊന്നും നടക്കത്തില്ല ഇന്ന് മൊത്തം മഴയായിരുന്നു. അങ്ങനെ ഇച്ചിരി നേരം. ഇന്ന് ഫുള്ള് മഴയാ. ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്ത മഴ ഒരേ നിപ് പ് തുടർന്ന് ഇന്ന് ഉച്ച വരെ മഴയായിരുന്നു.
ഇവിടെ ഇന്നലെ മഴ ആയോണ്ട് ഇപ്പോ ഇന്നലെ പറഞ്ഞീന് നാളെ സ്കൂളില്ലാ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മൊടക്ക്ന്ന് പറഞ്ഞ്, എന്നിട്ട് ഇന്ന് കൊറച്ച് വെയിലൂണ്ട് നല്ല മഴക്കാറൂണ്ട്.
ആഹ് നല്ല കാര്യം. അല്ലേലു അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുമ്പോ അന്നത്തെ ദിവസം നല്ല വെയിലായിരിക്കും.
അഹ് അങ്ങനെയൊക്കെ ഇക്ക് പിന്നെ നേരം പോക്കിന് മറ്റേ ഞാനീ ജ്വല്ലറീടെ ഇത് നടക്കണ് ണ്ട്. മറ്റെ ആന്റി ടാർണിഷ് ഇല്ലേ?
ആഹ് ആഹ് ആഹ് അതോ ചെയ്യുവോ?
ആഹ് ഞാൻ ചെയ്യണ് ണ്ട്. ഇന്ന് പുതിയ കിട്ടി. രാവിലെ അത് വന്നപ് പ്പോ അതും നോക്കിയിരിക്കാര്ന്ന്. അത് കഴിഞ്ഞിട്ട് ചക്ക പൊട്ടിക്കാ നിന്ന് അടിച്ച് വാരാന്ന് അപ്പൊ സമയം പോയി.
ആഹ്.
ണ്ടാലോ? അങ്ങനെ. ആഹ്
അനിയനോ?
അനിയൻ ഫുട്ബോള് കളിക്ക്‌ണ്ടേനു. ഇപ്പതാ വന്നിണ്ട്.
ആഹ് ആഹ് ആഹ്.
ഉം.
ഇനിയിപ്പ രാത്രിയില് ചോറായിരിക്കോ അതോ?
ഈഹ് ഇന്ന് ഉമ്മാടെ താത്താടെ വീട്ടിക്ക് പോവാ. നാളെ ഞായറാഴ്ചയല്ലേ. നാളെ പിന്നൊരു കല്ല്യാണോണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ്.
അങ്ങട്ട് പോവ്വാ. അപ്പൊ ഒരു മൂന്നര ഒക്കെ ആഹ് മൂന്നര നാലുമണിയൊക്കെ ആവുമ്പോ പോണം.
ഓഹ് ഓഹ് ഓഹ് ഓഹ്.
ആഹ്.
അടുത്താണോ അതോ ഇച്ചിരി ദൂരം പോണോ?
അല്ല കേച്ചേരില്ലേ?
ചേച്ചിക്കറിയില്ല മോളെ.
ആഹ്. തൃശ്ശൂര് ഭാഗം തന്നെയാ. അങ്ങനെ. ഓക്കെ
പിന്നെ? എല്ലാരും എന്തെടുക്കുന്നു? ആഹ് ചേച്ചി ഫുഡ്ഡ് കഴിച്ചു. ചേച്ചിക്ക്ന്ന് ഇവിടെ മീനൊന്നും കിട് കേട്ടില്ല.
അഹ് ആഹ് ഇവിടെയും കിട്ടീട്ടില്ലിന്ന്. അപ്പ ഉമ്മ സാമ്പാറ് വെച്ച്.
ഭയങ്കര പാടാ. ഇന്നലെ മുതൽ മഴയല്ലായിരുന്നോ. അതുകൊണ്ടായിരിക്കാം മീനൊന്നും വരാഞ്ഞേ.
ഇന്നലെ കിട്ടീന് ഇന്നലെ ചൂട കിട്ടീണ്ടായിന്ന്.
അഹ് ആഹ് ആഹ്.
ആഹ് പിന്നെ അത് ഇമ്മ ഇന്നലെ പൊരിച്ച്. അവൻക്ക് ചൂട പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടാ.
ഹ ആഹ് ആഹ്
അപ്പൊ ചൂട പൊരിച്ച്
ഈ പാചകം ചെയ്യാനൊക്കെ അറിയാവോ
എനിക്കോ ഞാന് അങ്ങനെ കുക്കിയൂല്ല ഞാൻ അ കേക്ക് പിന്നെ അങ്ങനത്തെ സധനങ്ങളും മധുരങ്ങളും എരുള്ളൊക്കെ കുക്ക് ചെയ്യും പക്ഷെ ഞമ്മള് ഡെയിലി ആയിക്കണില്ലേ ചോറ് കറി ഒക്കെ
ആ ആ
അതപ്പല്ല ചോറ് വെക്കും കറി അങ്ങനെ ഉണ്ടാക്കാറില്ല
ആ ഹാ ഹാ ഹാ
സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കലുമ ഒക്കെ ഉണ്ടാക്കു
ആഹ ആ് ആ് ആ് ആ് ആ് അങ്ങനെ ഓരോന്ന് പഠിച്ചാ മതി
ആഹ
ആ കൂട്ടത്തില ഇച്ചിരി കറിയും കൂടെ വെക്കാൻ പഠിച്ചാൽ മതി മീൻ കൂട്ടത്തില്ലല്ലോ അത്ര പിന്നെ അത് പറയാൻ പറ്റ തിലല്ലോ പച്ചക്കറ ആവുമ്പോ എളുപ്പല്ലേ
ആഹ് പച്ചക്കറി ആ ഉമ്മങ്ങനെ പറയാ പച്ചക്കറി ഉണ്ടാക്കിക്ക അ ഉണ്ടാക്കി വെക്കുന്നു
ആഹ ആഹ്
അരിഞ്ഞൊക്ക കൊടുക്കും എല്ലാതും അരിഞ്ഞ കൊടുക്കും സബോള എന്തൊക്കെ അരിഞ്ഞഞ് കൊടുക്കുകയക്കെ ചെയ്യും
ആ ആ് ആഹ
എന്നിട്ട് വ ചക്ക വൃത്തിയാക്കി മാറ്റിയോ
ഇല്ലല്ല പൊട്ടിച്ചു കൊടുത്തച്ചേട്ടുള്ളൂ രണ്ടെണ്ണം കൊത്തിക്ണ് ഏറ്റവും മോളിത്ത് പിന്നെ പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് കൊത്തി കൊത്തി കൊത്തി ഒരു വിതാക്കിയിണ്ട് അപ്പൊ പിന്നെ അവിടെ തന്നെ ഇട്ട് കേടുത്തു അവർ തന്റെ തിനേട്ടേ വച്ചിട്ട്
ആ കൊത്തിയതൊന്നും എടുക്കണ്ട
ആഹ പിന്നെ ഇവിടെ കൊത്തണ്ണ കാണണ്ട് അണ്ണാ വന്നിട്ട് തിന്നത്
ആ ഹാ ആാ ആാ
ആഹ ആ പിന്നെ അങ്ങനത്തെ നലോം കൊത്തിയ ഒന്നും എടുക്കൂല ഫസ്റ്റില ഫസ്റ്റ് കൊത്തില്ലേ അത് കണ്ട കഴിഞ്ഞാ അത് പൊട്ടിക്കും എന്നിട്ട് ആ ഭാഗങ്ങള മുറിച്ച് കളയും
ആഹ ആ ആ
അങ്ങനെ ചെയ്യും രണ്ട് പ്ലാവ് ഉണ്ടായി ഒരു പ്ലാവില് മാസം ചക്കണ്ട മറ്റേമേ ഒന്നും ഉണ്ടാവില്ല കഴഞ്ഞാ പ്രശ്യം അയ്മ മലന്ന് കൂടുതല് ഇപ്രാശ്യത്തിമല കൂടുതൽ
എല്ലാർക്കും കൊഴുക്കില്ലേ
ആഹ് ഇപ്രാശം നല്ലോണം കൊറേ ഉണ്ടായിക്കന് ഇത് ലാസ്റ്റത്തെതാണ് ഇപ്പൊ പൊട്ടിച്ച ഉമ്മ ബാക്കിയുള്ളക്കും ഇങ്ങനെ പൊട്ടിച്ചിട്ട് എല്ലാർക്കും കൊടുത്ത് ഇവിടെക്കൊക്കും ഫുള്ള് കൊടുത്തത്ത്
ആ് ആ
അ അവിടെ ഇണ്ടാ ചക്ക അവിടെ
ഇവിടെ കാ കുറവാമോളെ ഇവിടെ വണ്ടിക്കകത്ത് ഇങ്ങനെ വിറ്റ് വരും അങ്ങനെ കാശ് കൊടുത്ത വാങ്ങല പാണി കാശ് കൊടുത്ത് വാങ്ങിക്കൂ
അതല്ല ആ ചക്കക്ക് റേറ്റ് ഉണ്ടാവും നല്ലോ
ആഹ് ഇരുന്നൂറ് മുന്നൂറ് ചക്കടെ വൈ വെയ്റ്റ് അനുസരിച്ച് വെറുതെ കി ട്ടുന്ന സാധനക്കെയാ വില വാങ്ങിച്ച് വില കൊടുന്ന് തിന്നുന്ന്
ആഹ്
നമ്മുടെ ഏരിയയിൽ പിന്നെ അങ്ങനൊന്നും ഭയങ്കര പാടാ കാഴ്ച കിട്ടാൻ
അയ്ശെരി
ഈ കടൽപ്രദേശായോണ്ടേ മോളെ എല്ലായിടും എപ്പഴും പിടിക്കണോന്നില്ല ഉപ്പുക റ്റൊക്കെ അടിക്കുന്ന സ്ഥലമല്ലേ
കാ ശരി ഇവിടെ റബൂട്ടാനൊക്കെ ഇണ്ടായിണ്ട്
ആഹ് ഇവിടെ അങ്ങനെയൊക്കെ ഭയങ്കര പാടാ
ഇവിടെ അത് കൊറ ആയി നിക്ക്‌ണ് അപ്പൊ കഴിഞ്ഞ മാസ പിന്നെ ഇപ്രാവശ്യം നാലഞ്ചു കൊലണ്ടായിട്ട്ണ്ടായി കുറച്ചൊക്കെ പോയി ഒ മൂന്ന് കൊലനിക്കണ്ട് ബാക്കിയോക്കെ പോയിക്ക്‌ണ് ഫസ്റ്റ് ടൈം ആയിട്ട്ണ്ടാവുന്നോട്ട്
ഓ ഓ ഓ പ മഴ പെയ്തു കഴിഞ്ഞ ഇത് കൊറ പൊഴി ഞ്ഞു പോകുന്നാട്ടെ എന്തങ്കിലുമക്കെ കിട്ടത്തുള്ളൂ
ഇപ്പൊ രണ്ട മൂന്നെണ്ണം ത അടിക്ക് കെടക്കുന്നുണ്ട് പക്ഷെ പൊളിച്ച് നോക്കുമ്പോ അതിമെ ഒന്നും കാണാന്ല്ല്യ ആയി ട്ട് വരുണൊള്ളൂ
ഓ ഓ ഓ അല്ല പഴുക്കുമ്പ അറിയത്തില്ലേ
ഏഹ്
ഈ കളർ മാറുമ്പോ അറിയത്തില്ലേ
ആഹാ നിറം മാറുമ്പോ അറീം പക്ഷെ ഇത് തനി പച്ച കളറ് ന്നട്ട വിയ്യ്ണാത്
ആഹ് ആ
അയ്യോ മറ്റേ ഉണ്ണി നിക്കുവോ ചെറിയ ഉണ്ണി അവിടെ നിക്കുവോ
ആഹ നിക്കും ‌മോളെ
ആഹ്
ശരി എന്നാ ചേച്ചി പിന്നെ വിളിക്കാവേ ശരി
ശരി